ഹല്ലോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ന്താ പണി പണി ഓ സുഖാണ് പണിക്കെ കഴിഞ്ഞോ? വീട്ടില് വെറുതെ ഇരിക്കാണോ?
ആ താ വീട്ടില് വെർതെഇരി
ഓ പണിയൊക്കെ കൈഞ്ഞോ? ഭക്ഷണംക്കെ ഇണ്ടാക്കി കൈഞ്ഞോ? രാവിലേക്കത്തെ ചായ കുടി കഴിഞ്ഞോ?
ആ രാവിലെ ഞാൻ പ്പം വയ്യാത്തൊണ്ട് തൊൺവയ്യാത്തോണ്ട്.
ആ ശെരി ഓ അത് ശെരി അപ്പൊ ചായന്റെ കടിയൊന്നും ഇന്ന് ഇണ്ടാക്കി ക്കിലെ ഇന്നൊന്നും ഉണ്ടാക്കിയിലേ വീട്ടില്?
വീടില്ണ്ടാക്കി അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി.
ഓ അത് ശെരി അങ്ങനെ പിന്നെന്നപ്പ ചോറിനൊക്കെ എന്താണ്ടാക്കി?
ചോറിനക്കെയിന്ന് ഇണ്ടാക്കിയത് ഏ ഹ്മ്.
ഉപ്പേരി കറിയക്കായോ ന്തണ്ടാക്കി ഓ മീൻകറിയാണോ? പച്ചക്കറിയണോ ഉണ്ടാക്കിയത്?
അതെ ഇങ്ങനെ പറതേ എനിക്ക് പറയാൻ പറ്റ്ണില്ല.
മി മീൻകറിയാണോ ആണോ ഉണ്ടാക്കിയത് ങ്ങള്?
ഇന്ന് മീൻ മീനുണ്ടാക്കി പച്ചക്കറി ഉണ്ടാക്കി തോരൻ ഉണ്ടാക്കി എന്തോ കറി ഉണ്ടാക്കി. പിന്നെ ശ് കൊറെേ നാളത്തക്കേഷം ഇന്നാണ് ആ ഇന്നാണ് മീൻ വന്നേ. അപ്പോഴത്തേക്ക് മീൻ ഇച്ചിരി പൊരിക്കും ചെയ്ത് ഇച്ചിരി കറി വെക്കു
ഓ ട്രോളിങ്ങയതുകൊണ്ട് പ്പം. മീന് അങ്ങോട്ടൊക്കെ വരുന്നുണ്ടോ ഇങ്ങോട്ടൊക്കെ ഒന്നും വരുന്നേല്ല മീനൊന്നു ല്ല. മീൻ വണ്ടിഒന്നും കാണാറില്ല സാധാരണതിലൂടെ മീൻ പോകാറുണ്ടായിരുന്നു ഇപ്പൊ കൊറേ. ദിവസായിട്ട് മീനേല്ല ഫുൾ പച്ച് ച്ചക്കറി പച്ചക്കറി പച്ചക്കറി അങ്ങനെയാണെ. ങ്ങളെ ഹ്‌ പിന്നെന്തൊക്കെണ്ട് യാ ആഹ്‌. നല്ലതാണ് പക്ഷെ ഒരേത് കഴിക്കുമ്പോ മട്ക്കില്ലേ? അതാണ് മടുത്തു പോവല്ലോ എന്നു ങ്ങനെ കൈക്കുമ്പഴേ. അങ്ങനെ ആയോണ്ടേ ആഹ്‌ മടുത്തു പെട്ടെന്ന് മടുക്കും അ ആ അതിനേക്ക നല്ലതന്നെ ആ മോണിയൊക്കെ അടിച്ചു വരുന്നല്ലേ മീനൊക്കെ? ആ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല പച്ചക്കറിന്നെ വീട്ടിൽ പച് പച്ചക്കറി കൃഷി ചെയാറുണ്ടൊ വീ ലു ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ പച്ചക്കറിയൊക്കെ?
ഇല്ല ഇല്ല വീട്ടിലിങ്ങനെ പച്ചക്കറി അങ്ങനെ ഇല്ല ഇല്ല ഇല്ല പച്ചക്കറി അങ്ങ അങ്ങനെയൊന്നുംല്ല.
ഞാനങ്ങനെ ഇണ്ടാക്കാറുണ്ട് കൊറച്ചൊക്കെ ഇണ്ടാക്കും. വഴുതനണ്ട്, പച്ചമുളക്ണ്ട്, തക്കാളി ഇൻ അങ്ങനത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ ണ്ട്. ഇല്ലല്ല പൊറത്തൊന്നും കൊടുക്കില്ല നമ്മളെ വീട്ടന്ന് ഞങ്ങൾക്ക് ഇവിടെ അങ്ങണ വാടിന്ന് തൈകൾ കിട്ടും. അങ്കണവാടിന്ന് വർഷത്തില് ഒരു വട്ടോ ആറു മാസത്തിലോ ഇങ്ങനെ തൈകൾ കിട്ടും ഹ്‌ പ പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതന അങ്ങനെ കൊ കുറെ തൈകള് രണ്ടിചെ, രണ്ടു തൈ ഒരു. അതായത് പച്ചമൊളന്റെ ര രണ്ട് തൈ അങ്ങനെ രണ്ടണ്ണം വീതം കിട്ടു അങ്ങനെയുള്ള വീട്ടിലുണ്ടാക്കും ടെറസിൻ .
ഓ ഓ ഓ അല്ലാതെ അല്ലാതെ ഇങ്ങനെ വി വിത്ത് വിത്തൊന്നും എടുത്ത് അങ്ങനെ പാർ
പ കീട്ട് തക്കാളിയൊക്കെ ഉണ്ടായിട്ടില്ല. മുള ച്ചിട്ട് ഉണ്ടായിട്ടില്ല. തക്കാളിയൊന്നും വി ത്ത് പാകിയിട്ട് ഞമ്മള് വീട്ടിലുവണതക്കാ വീട്ടത്തെ നമ്മൾ വാങ്ങുന്ന തക്കാളി ഉണ്ടല്ലോ അതിങ്ങനെ പഴുത്ത് റ്റന്ന് വലിച്ചെറിയില്ലേ അങ്ങനെ മുളക്കുവല്ലോ? അതൊന്നും പൂവിട പൂക്കളിടും പക്ഷെ ഇതാവില്ല കായ ക്കുന്നില്ല പക്ഷെ അങ്കടവാടിന്ന് കിട്ടുന്ന ആ അങ്കടവാടി കിട്ടുന്ന തൈകളുണ്ടല്ലോ ചെറു പ്രായത്തിൽ തന്നെ ഭയങ്കര കായ്കൾ ഉണ്ടാവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല പക്ഷെ അവിടുന്ന് കിട്ടിയ എല്ലാ തൈകളിലും കായകൾ നെ റച്ച് ഉണ്ടാവുന്നുണ്ട്. വയലറ്റ് കത്രിക്കല്ലേ വയലറ്റ് കളറുള്ള കത്രി
കത്തിരിക്ക അതെ അതെ ആ ആ അതെ അറിയാം അറിയാം അറിയാം
നല്ലം കായച്ചിട്ടുണ്ട്. ആ അതേമാതിരി പച്ചക്കളറുള്ള വഴുതന ഉണ്ട്. പിന്നെ വെള്ള ഒരു പോ ഉപ്പേരി ഉണ്ടാക്കോ? വഴുതന ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ സാമ്പാറിലിടും. പിന്നെ അങ്ങനെ അലവുകൾക്കില്ലേ?
ആ ആ ആ കേക്കുന്നുണ്ട്. ഇച്ചിരി ഒന്ന് സ്പീഡ് ഇത്തിരി കുറച്ചൊന്ന് പറയോ?
സ്പീഡോ? ഓക്കെ. സാമ്പാറിലിടാറുണ്ട്. പിന്നെ ആ അതുപോ പോലെ തന്ന പിന്നെ
ആ ആ
ഞങ്ങൾ ക്ക് ഉപ് ഇതേമാതിരി തോരനുണ്ടാക്കും. സാമ്പാറിലുണ്ടാക്കും. പിന്നെ വഴുതനഞങ്ങൾ കറി ഉണ്ടാക്കും. മുള ടുണ്ട്. നല്ല ടേസ്റ്റാണ് ആ കറിയ്ക്ക്. ഉള്ളി ക്കെ വാട്ടീടെ വാട്ടോ ഉള്ളും തക്കാളിയും വാടിട്ട് എങ്ങനെ നിങ്ങൾ പറയുന്ന മെഴുക്കു പുരുട്ടിയോ അതൽ
അതെ അതെ മെഴുക്കുവരട്ടി അതെ അതെ അതല്ലേ?
അത് വേ
അതല്ല കു ഇങ്ങനെ ഒഴിച്ചു കറി പോലെയാണോ? ആ അതെല്ലേ ആ ആ പിന്നെ?
അല്ലല്ല ഇത് ഉള്ളിയും തക്കാളിയു ഒക്കെ വാടിട്ട് ആ ഒഴിത് കറി കൊറച്ച് നല്ല ഓഴിച്ചു കറി പോലും വെള്ളം പോലല്ല സംഭവം ഉണ്ടാ ഈ കത്രിക വെച്ച് ച്ചിട്ട് ഉണ്ടാക പുളിയൊക്കെ വരും. വാളമ്പുളിഇല്ലേ അതിന്റെ നീരൊക്കെ ഒഴിച്ചിട്ട് നല്ല രസ
നമ്മുടെ ഈ ഈ മറ്റേ ആ ഉള്ളിയൊക്കെ നന്നാ പറ്റി ഇങ്ങനെ വറുത്ത് വറുത്തരച്ച കറിയാണോ?
വറുത്തരച്ച കറിയല്ല അത് തീയലല്ലേ തീയല് പോലെ അതല്ല അതല്ലാതെ തന്നെ ഉള്ളിയും തക്കാ ക്കാളിയും വാട്ടിട്ട്നമ്മള് മുളകു പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതേമാതിരി ഉപ്പ് ഇടും. എന്നിട്ട് പുളിയില്ലേ പുളീന്റെ നല്ല നീരെടുക്കും. ആ വാളംപുളിയണം കേട്ടോ. നീരെടുത്തിട്ട് ഈ വ വഴു തെന്റെ ഈ മസാല ഉണ്ടല്ലോ ഉള്ളി വയറ്റിയേ അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് അത് തളച്ച് വരുമ്പോ ഈ വഴുതന മുറച്ച് വെച്ചിട്ടിട്ട് നല്ല പറ്റിച്ച പോലെ
പറ്റ് അല്ല ഈ വഴുതനേല് ഈ കറ ഉണ്ടല്ലോ? ചില നമ്മള് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോ ഈ കറ ഇങ്ങനെ മുന്നോട്ട് നിക്കുലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഒരു കാ അത് വഴുതന മുറിച്ച് വച്ചാലല്ലെ ആ വെള്ളത്തിട്ട് വെക്കൂലെ മുറിച്ചിട്ട് വെള്ള ത്തിലിട്ട് വെച്ചാ മതിയല്ലോ എന്നിട്ട് ഊറ്റി ഊറ്റി എടുക്ക
റ്റുവല്ലേ
വഴുതനക്ക് കറയുണ്ടോ അത് പച്ചക്കായക്കല്ലേ കറി? അല്ല പച്ചക്കായക്കല്ലേ കറിയ കറയ്ണ്ടാവോ വഴുതനൊക്ക് ഉണ്ടോ കറ എനിക്കറിയ ത്തില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ശ് ശ് ഉണ്ടോ എനിക്കറിയത്തില്ലട്ട
അ ഈ ഈ വിഴുക്കൊക്കെ വരത്തുമ്പോഴത്തേക്കേ അങ് ഇങ്ങനെക്ക ഇങ്ങനെ അയിന്റെ കറ
കറ കുത്തണ ചൊവ്വയാണോ അത് ശെരി അതെന്താന്ന് എനിക്കറിയില്ല ഇതുവരെക്കു എനിക്കങ്ങനെ ഉണ്ടായില്ല അതുകൊണ്ട് എനിക്ക് എന്താ അറിയത്തില്ല അതിനെ പറ്റി ആ അതിനെ പറ്റി എനിക്കറിയത്തില്ല പിൻ സ്പെഷ്യല് ബിരിയാണി ഇണ്ടാ ക്കും പിന്നെ അതുപോലെ തന്നെ മന്തി അങ്ങനത്തക്കെ ഉണ്ടാക്കും ആ
മന്തി മന്തി എങ്ങനെ?
മന്തിക്ക് ഉള്ളിയും ഇതേമാരി
ആഹ്
ഒരു ഉള്ളി ഉള്ളി ക്യാപ്സിക്കം അതും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മാ നാരങ്ങില്ലേ ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങ പിന്നെ അ പച്ചമല്ലി പച്ചമല്ലി പൊടിക്കാൻ കൊണ്ടാണ ആ പച്ചമല്ലി
ഈ അരി എത്ര നേരം ഇങ്ങനെ വേവിക്കേണ്ടി വരും?
അരി വെള്ളത്തിൽ നമ്മള് കുറത്ത് വെക്കണം ന്നല്ലേ അതപ്പൊരു അരമണിക്കൂർ കൊ അണ്ടൊക്കെ മുക്കാ മണിക്കൂർ എടുത്തില്ല അരി വേവിക്കാന് അത് നമ്മള് പൊ ട്ടുന്ന പരിവ നമുക്ക് തൊട്ടാൽ അറിയില്ലെ നമ്മള് സാധ ചോറ് വയ്ക്കില്ലേ വെള്ളച്ചോറ് അതേപോലെ തന്നെ നമുക്ക് തൊട്ടാ മൻസ്സിലാഉം ആ അതുപോലെ തെ ഊറ്റിയെടുക്കാണല്ലോ ചെയ്യ നമ്മൾണ്ടാ
അപ്പോഴത്തേക്ക് അതിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വേവിക്കുമ്പഴത്തേക്ക് എന്തെങ്കിലും ഒഴിക്കോ ഇങ്ങനെ അ വെളിച്ചെണ്ണയും
ആഹ ആഹ ഒയ്ക്കു ഒയ്ക്കു ഓയിൽ ഒഴിക്കും ആ ഓയിൽ ഒയിക്കും വെള്ളത്തിൽ കുറച്ച് അത് നമ്മള ഇതാക്കും വേവിക്കുന്ന തന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനെ ക്ക വെള്ളത്തിൽ ഇട്ടിട്ട് ഉണക്കനാരങ്ങൊക്കെ ഇട്ടിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് തളപ്പിച്ച് ചൂ ഊറ്റമ്മളെ ഈ നമ്മള് സാധാ ചോറ് എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ വെക്കും അങ്ങനെ ഊറ്റിയിട്ട് ഇതേമാരി ഈ മസാലയ്ക്ക് മസാല പറഞ്ഞ അങ്ങനെയല്ല ചിക്കനോക്കെ ഇട്ടിട്ട് കേപ്സിക്കോ ഉള്ളി അത്ര തന്നെ ഉള്ളൂ വേറൊന്നും അയിലേക്ക് വേണ്ട പട്ട ഗ്രാമ്പൊക്കെ കെട്ടിട്ട് കൊഴച്ച് കൊളറ് ചേർക്കും ആ ചുവന്ന കളറില്ലേ കോഴിക്കളർ ആ അതൊക്കെ ചേർത്തിട്ട് കൊഴച്ചെടുത്തിട്ട് അതിലാണ്
ആ എസൻസ് ആണോ ഈ കളർന്ന് പറയുമ്പഴ്ത്തേക്ക്?
പറയുമ്പം നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ എടുക്കൂലെ ഒരു കളർ റെഡ് കളറ് ആ ബക്സ്ഥ ഫുഡ് കളർ ആ അവിടെണ്ട് അത്ണ്ട് ആ അതെ അതെ അതെ അതെ ആ റെഡ് കളർ അതിന്റെ ചോബ് അത് പരട്ടിയിട്ട് ഇങ്ങനെ അതാണല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ റെഡ് കളറൽ കാണ്ലെ നിങ്ങള് കോഴിന്റെ അത് അതുകൊണ്ടാണ് വരുന്നത് അത അതുകൊണ്ടല്ല അത് വരില്ല ആഹ അതങ്ങനെ വരുന്നാണ് ഇങ്ങനെ നമ്മള് അത് പൊരി ആ ആ നല്ല പ്രായ ക്രിസ് മ് നല്ല മുൊരിഞ്ഞല്ലെ വരിയാ നമ്മൾ എടുക്കുമ്പോ നല്ല എന്താ പറയാ ജ്യൂസി ആടുന്ന സ്പോഞ്ച് ആയിട്ടല്ലോ കിട്ടുന്ന ആ അതുപോലെയല്ലേ കിട്ടുന്നത് നമ്മള ഇങ്ങനെ കളർ ചേർത്തിട്ട് കുഴച്ച വെച്ചിട്ട് പിന്നെ അതില ട്ടാണ് ഈ കോഴി നമ്മള് പൊരിച്ചെടുക്കുന്നത് എന്നിട്ട് തിളപ്പിച്ചിട്ടില്ല ചോറും കൂടി ഇട്ട് നമ്മള് പുക വെക്കൂല നമ്മള് ചിരട്ട കണലാണ് ഞാൻ വെക്കാറ് ചിരട്ടയുടെ കണല്
ആഹ് ആ അതെ അതെ അതെ ആഹ് ആഹ് ആഹ് സ്മെല്ല അതെല്ല ഇപ്പൊ പുറത്തും വേവും അകത്തും ഇത് അതിന്റെ അകത്തും വേവുംല്ലേ അടിൽന്ന് വേവും പുറത്തുന്ന് വേവും അല്ലേ ആ ആ ആ ആ ആ ഞങ്ങളിതുവരെ അത് ഉണ്ടാക്കിയിട്ടില്ല മന്തി ഉണ്ടാക്കിട്ടില്ല
ഉണ്ടാക്കാറില്ലേ
ഇല്ല ഇല്ല ഇല്ലേ
ഓൾറെഡി മന്തിക്കിറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ ആദ്യം തന്നെ ഉണ്ടല്ലോ എഴതില്ലോ ചെയ്യേണ്ട ണ്ടല്ലോ ഒരു കിലോന്റെ കിറ്റുണ്ടല്ലോ വാങ്ങാനെ അതിലുണ്ട്
അത് ഞാൻ കണ്ടിട്ടില്ല ബിരിയാണിയുടെ കിറ്റക്കെ വേണ്ടികും ഇതി കണ്ടിട്ടില്ല
മന്തീടെ കിറ്റണ്ട് ആ ശരി മാന്തിയുടെ കിറ്റുണ്ട് ആ കിറ്റുകളിൽ കറക്റ്റ് ആയിട്ട് എന്തെല്ലാം സാധനങ്ങൾ എങ്ങനെുണ്ട എന്താകണംന്ന് വരെ അതില് എഴുതി വെച്ചിട്ടുണ്ട് ആ പേപ്പറിലേ വെച്ചിട്ടുണ്ട അത് കൊണ്ടുവരാ അങ്ങനെുണ്ട് മന്തിയുടെ കിറ്റ്ണ്ട് വാങ്ങാൻ കിട്ടും അങ്ങനെ ചെയ്താൽ മതി അപ്പങ്ങനെ ഒരാള് പറഞ്ഞിരണ്ട ആവശ്യില്ല പിന്നെ വീഡിയോല ണ്ടല്ലോ ഇഷ്ടം കണക്ക ആ വീഡിയോലുണ്ട് പിന്നെ അതിൽ പിന്നെ പല ആളുകളും പല കൊലത്തിലാവകും ചെയ്യാം ഓരോ സ്റ്റൈല ഓരോ ആളുകക്കും ഓരോ രീതി ഉണ്ടാവൂല അങ്ങനെയാണ് ചെയ്യുക പക്ഷെ ഈ കിറ്റിമ്മൽ കറക്റ്റ് ആയിട്ടുണ്ടാവും എന്തൊക്കാ ചെയ്യേണ്ടത് എങ്ങനെയൊക്കാണെന്നുള്ളത് ഉണ്ടാവും എങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കോന്നോ
ആ അതെ അതെ
ആഹ അത്ണ്ടാക്കാറുണ്ട് എന്നാ ശരിട്ടോ
ആഹ ശരി ശരി ശരി ഓക്കെ